ഹെലോ
ആഹ് ഹലോ
എന്ത് കെട്ടായേ
കട്ടായ്ട്ടില്ല ഞാൻ സംസാരിച്ചോണ്ടിരിക്ക്ണ്ടല്ലോ ആഹ്
റ്റായി പോയി
ആഹ് ഞാൻ സംസാരിക്ക്ന്ന്ണ്ട് ഇജ്ജ് ഞാൻന്നാ നോക്ക്മ്പോ കേൾക്ക്ന്നില്ലെ ചോയ്ക്ക്ന്ന്ണ്ട് എങ്ങെ അങ്ങട്ടുഇങ്ങട്ടൊക്കെ മാറി നിന്നാ മതി റേഞ്ചിന്റെ പ്രശ്നം വര്മ്പഴാണ്തെ
ആഹ്
ഹലോ
ഹലോ
ഉം ആ സംസാരിക്ക് കേൾക്ക്ന്ന്ണ്ട്
ആ ആഹഹ എന്തെടാക്ക് വർത്താനം
ആഹ് ഞാന് വാർത്തെളൊക്കെ കണ്ടൊണ്ടിരിക്കെര്ന്നേ ഉം ഉം ഞാനിപ്പത് പറഞ്ഞില്ലേ ചായപ്പൊടിയൊക്കെയ് കെമിക്കലായ്ട്ടെയ് ആ ഈ റോസൈഡിൽ
ക്കെലാല്ലേ
ആഹ ഇന്നിപ്പ പിടിച്ചിട്ട്ണ്ട് എത്രോ പിന്നെ ഈ റോസൈഡിലൊക്കെ ഈ കടകളൊക്കെ ണ്ടല്ലോ അവരാണല്ലോ മ്മളീ ങ്ങനെ ലൂസ് ചായപ്പൊടി വാങ്ങിക്കാ
അതിലൊക്കെ കെമിക്കല് വിഷ ആ രാഷ രാസവസ്തുക്കളിട്ടിട്ടേ നമുക്ക് ക്യാൻസർ പോൽത്തെ അസുഖങ്ങൾ വരെ കി ഡ്നിക്ക് വരെ കംപ്ലൈന്റ വുന്ന വസ്തുക്കളാണ് ത്രെ അതില്ട്ണത് രാസവസ്ഥതുക്കലാണ്
പേടിയാണ് അത് എന്തെങ്കിലും കയ്ക്കാനൊക്കെ
ന്നല്ല വല്ല ങ്ങതന്നാണ് ന്നാലും നമ്മള് മ്മള് തിനൊക്കെ ആരാരും പ്രതികരിക്കൂല്ല അതാണേ ല്ലാരു മിണ്ടായിരി
ആ അതോണ്ടാണൊന്നാമതിങ്ങൻത്താൾക്കാരൊക്കെ തായി പോവുന്നതേ വളർന്ന് വരുന്നത്
ഉം നമ്മളൊന്നിനും മിണ്ടൂല്ല ഇനിഇതോന്നല്ല എന്ത് കാര്യങ്ങളായാലും നമ്മള് ക്കത്തിലു അ ഒക്കെ കേട്ടും കണ്ടിരിക്കും ഒരാള് പറയട്ടെ ഒരാള് പറയട്ടെ ചാരിക്കും അ ഓ പിന്നെ ഞാ അതുപോൽ തന്നെ വടെ നമ്മള അതിൽ തന്നെ കല്യാണത്തിന്റത് ഈ പിന്നെ പണ്ടങ്ങളത് ഈ പണ്ടങ്ങളൊക്കെ കൊട്ക്കണത് നിർത്തലാക്കണം എത്രോ പാവ ലക്ഷങ്ങളു ക്ക ഓരോ പവന് വര്ണത് തൊക്കെ പാപ്പെട്ടോര് എങ്ങനെ ണ്ടാക്കി കൊടുക്കാനാണ്
അതെ അതെ ഇപ്പൊ കൊറയൊക്കെ സ്ത്രീധനം കൊറഞ്ഞിട്ട്ണ്ട്ല്ലേ
ന്നാലും ആന് കൊടുക്കുന്നോര് കൊടുത്തോണ്ടേ ഇരിക്കും നല്ലോണം പൈസല്ല ക്കാര് പ്പഴും കൊടുത്തോണ്ടെയിരിക്കും അപ്പൊ ഈ പാവപ്പെട്ടോര് ഒര് ഒരു വീട്ടിലേക്ക് രണ്ടൊരു മക്കളെ കല്യാണം കഴിക്കൻ ചെലോർക്ക് നല്ല കഴിവുള്ളവരാവു ചെലേ വീട്ടില് ഒന്നുല്ലാത്തവരാവും ഇപ്പീ രണ്ടാക്കു അവര് പണ്ടങ്ങളൊക്കട്ട് കേറുമ്പോ ഈ ഇപ്പർത്ത്ള്ളോർക്കത് വേശ്മല്ലേ അപ്പവട്ന്ത് ചെയ്യും എവ്ട്ന്നെങ്കിലും കടവ വാങികും ആ കടം വാങ്ങീട്ട് നമ്മളിതി അപ്പൊ അപ്പമ്മള് കടക്കാരായി എന്നിട്ട് അത് വെക്കും അപ്പ എന്നാല അവരെ ഒപ്പത്തിനൊപ്പം എത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് ദ്രോഹങ്ങളായി ആ കുട്ടിക്ക് എല്ലാം കുറ്റങ്ങളായി പിന്നെ അങ്ങനായി അവസാനം മരണം ലേക്ക് എത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് ഓരോ സംഭവങ്ങൾ ഉണ്ടാവുന്നത്
ആഹ് അതെ ഇവിടെയും തന്നെ ഇവിടു ത്തെ റോഡ് ഭയങ്കര കേടാണ് എന്നിട്ട് ടൗണക്കൊക്കെ പോകുമ്പോ ഓട്ടോക്കാര് ഒന്നും വിളിച്ചാ വരൂല എന്താ റോഡ്
അതല്ലെ ഇത് നിങൾ അത് പഞ്ചായത്തില് കംപ്ലൈന്റ് പറയണം
ആഹ് അത ആരും അങ്ങനെ മുന്നിട്ട് എറങ്ങൂല
അതന്നെ പറഞ്ഞത് നമ്മള് ഇനി ആണുങ്ങൾ തന്നെ വേണോന്നില്ല പെണ് അങ്ങനെ വേദം തന്നെ വേണ്ട നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാൻ പെണ്ണായാലും മതി പെങ്ങൾക്കെ പെണ്ണുങ്ങൾ ഇനി ഉയർന്നു വരണം പെണ്ണുങ്ങൾ സമൂഹത്തില് മുന്നിട്ടു നിക്കണം എല്ലാ കാര്യങ്ങളും സംസാരിക്കാനൊക്കെ പെണ്ണുങ്ങൾ തന്നെ വേണം ഇനി ഇതന്നല്ല എല്ലാത്തിനും കാരണം വിദ്യാഭ്യാസത്തില് പെണ്ണങ്ങള വന്നില്ലേ അപ്പൊനി ഇനി ഇങ്ങനത്തെക്കെ കാര്യങ്ങളായാലും നമ്മൾ കണ്ടത് തെറ്റ് കണ്ട ആരതായാലും നമ്മൾ തെറ്റ് തെറ്റാണെന്ന് പറയ അവിടെ മ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കരുത്
ആഹ് അതെ എന്താ ഇങ്ങട്ട് സാധാരണ ഞങ്ങളൊ കയിന്ന് അറുപതൊക്കെ വാങ്ങല് ഇപ്പ റോഡ് കേടായോ- അതോണ്ട് ആരും വിളിച്ച വരൂല വിളിച്ച എന്നാലോ നൂറ് രൂപ കൊടുക്കണം
ആഹ് തന്നെ അത് പറഞ്ഞത നമ്മള് കാര്യങ്ങൾ ഇത് സംസാരിക്ക ആ ഞാൻ പിന്നെ എന്ത്‌ ഒരു റീല് എന്തേലും ഒരു പ്രശ്നങ്ങൾ വന്നുണ്ടെകിൽ ഞങ്ങള് ആണുങ്ങളെ ഒന്നും നോക്കില്ല ഞങ്ങൾ പഞ്ചായത്തി പോയിട്ട് ഞങ്ങള് കാര്യങ്ങൾ പറയും അതുപോലെ കറണ്ടിന്റെ ആണേലും ചില സമയത്ത് കാര്യ ആണുങ്ങളെ കിട്ടില്ല അപ്പൊ ഇലക്ട്രിസിറ്റീൽ ഫോൺ വിളിച് ഞങ്ങള് സംസാരിക്കും ചില സമയത്തൊന്നും അവര് ഈ ഭാഗത്തേക്കെ വരുന്നേ ല്ല അപ്പൊ നമ്മൾ കാര്യങ്ങൾ പറയും എത്ര ബുദ്ധിമു ട്ടണേ ഇവിടെ ജനങ്ങൾ പിന്നെന്താരിയോ ന്താ റിയോ രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാര് അസുഖങ്ങളൊക്കെ വീട്ടിൽ കിടക്കുന്ന ആൾക്ക് കറണ്ടില്ലാത്ത അവസ്ഥ ഇതക്കെ വന്നട്ടുണ്ടെങ്കിൽ ല്ലാർക്കും ബുദ്ധിമുട്ടല്ലേ അപ്പൊ അത് ന്
ആഹ് എല്ലാർക്കും ഇപ്പൊ ഇൻവെ റ്റർ പോലത്തെ സംവിധാനങ്ങൾ വെ വെ വെക്കാൻ കഴിഞ്ഞോണന്നില്ലല്ലോ
അത അതന്നെ ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും അങ്ങനത്തെ ആൾക്കാര്- ക്കെ ഈ ഏരി അപ്പൊ അതിനോട സംസാരിക്കാപ അതുപോലെ തന്നെയാണ് ഈ റോഡിന്റെ കാര്യായാലും എല്ലാം ഇപ്പ ഇനി ഇനി ഇനി പെണ്ണുങ്ങള് വെറുതെ ഇരിക്കായിരുന്നു പെണ്ണുങ്ങള് കാര്യങ്ങളൊക്കെ സംസാരി ക്കാൻ എറങ്ങണം
ആഹ് അതെ ഇപ്പൊ കൊറെയൊക്കെ ഇറങ്ങല് തൊടങ്ങീക്കണ് എന്നാലും കൊറവാണ്
ഉം ഉം അത് പേ പേടിയാണ് ഞാൻ പറഞ്ഞാൽ എന്ത് പറ്റു എന്താവും എന്നെ ഒറ്റപ്പെടുത്തോ അങ്ങനെക്കെരു പേടിയ അങ്ങനെല്ലാ വേണ്ട ഞാൻ പറയുന്ന കൂട്ടത്തില് എന്റെ കൂടെ എല്ലാരും ണ്ടാവും അങ്ങനൊരു മനസ് അങ്ങനൊരു ഉറപ്പ് വരണം ഒരാൾ സംസാരിക്കാൻ ഇറങ്ങിയാ മറ്റുള്ളവര് വരും അങ്ങനെയാണ് പെണ്ണുങ്ങൾ എല്ലാരും ഒത്തുചേര അല്ലാതെ നമ്മള് നാട്ടു വർത്താനം പറയാനല്ല നമ്മ നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളില് തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനൊക്കെ നമ്മൾ നിൽക്കണം അങ്ങനെയാണ് നമ്മള് ചെയ്യേണ്ടത് ഉം ഞാനിപ്പോ ഈ ഈ പെട്ടിക്ക് ഈ ചായപ്പൊടീന്റെ കാര്യം പറഞ്ഞ മാരി തന്നെ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചായപ്പൊടി എനിക്കറിയില്ലാരുന്ന് ഞാനത് വെള്ളത്തിലിട്ട് നോക്കിണ്ടേന് അപ്പൊ അതായത് അത് ഇപ്പൊ പറഞ്ഞ കേട്ട ചെറിയ ചെറി വാ മ് ജന ജനങ്ങൾക്കും ദേഹത്ത് അതായത് ശരീരത്തിന് ഉം അപകടങ്ങള് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉപയിക്കാനുള്ള വേണ്ടത്രേ ഇത് അതിനേക്കാളും കൂടുതലാണ് രാസവസ്തുക്കള് ഉം അത്ക് അത് ചൊകന്നിരിക്യാ ചായപ്പൊടിയെ നല്ല സ്ട്രോങ്ങ് ചയാണന്ന് പറഞ്ഞാ എല്ലാരും കുടിക്കുന്നത് ഇതെത്ര പിടിച്ചെന്നറിയോ കെട്ട് കെട്ടായിട്ട്
ഇഷ്ടല്ല
ഞാ ഞങ്ങൾ ചായ കുടി നിർത്തിയിട്ടുണ്ട്. ഞാനും മക്കളും കട്ടൻ കുടിക്കും. ഞങ്ങള് ചായവിടെല്ല ചൂടുവെള്ളാണ് പിന്നൊണെങ്കിൽ ചൂ ഈ മഴക്കാലല്ലേ അത് തന്നെ ഞങ്ങള് ചൂ ചൂടു വെള്ളം തന്നെ പിന്നാണെങ്കില് മഴക്കാലല്ലേ
ആഹ് ആഹ്
അത് തന്നെ ഈ ചൂടുള്ള വെള്ളം തന്നെ കൊടുക്കാ പിന്നെ അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ ഞങ്ങൾ ഉച്ച കഴിഞ്ഞെ ചാ റ്റെയ്‌ ചോറ് ചോറിനാണെങ്കിലും ചൂട് വള്ള ചൂടുള്ള ഭക്ഷണം ഒണ്ടാക്കുക കാരണം രോഗങ്ങള് ഏതിലാ വരിന്നെന്ന് പറയാൻ പറ്റ്-
ആഹ് അതെ ഞങ്ങളും തന്നെ- ഏഹ് ഉച്ചക്ക് ഉച്ചക്ക് ചോറിണ്ടാക്കാണെങ്കിലും വൈകിട്ട്- ചപ്പാത്തി ഇണ്ടാക്കും
അത് തന്നെ നമ്മളങ്ങനെ ഒരു നേരം ഭക്ഷണങ്ങൾ ഇങ്ങനെ മാറ്റി- ചൂടോടെ ഭക്ഷണം കഴിക്കുക കുട്ടികൾക്ക് ചൂടുള്ള വെള്ളം കൊടുക്കുക നിർബന്ധിച്ച് കൊടുക്കുക നമ്മള് നമ്മളെ വീട് സുരക്ഷിതമാക്കട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തന്നാ വലുത് പിന്നെ മഴക്കലാ -
ഇപ്പൊ മഴയൊക്കെ മഴക്കാലം- കായോണ്ട് എന്താ കൊതുകൊതുകളൊക്കെ കൂടുതലാണ് ഇവിടെ- എന്റെ വീടിന്റെ അവിടൊക്കെ ഫുള്ള് റബ്ബറാണ് കൊതുകുകൊണ്ടുള്ള ശല്യം അത് അങ്ങനെ
ആഹ് കൊതുക് എന്നാ പിന്നെ അതാ പറഞ്ഞത് നമ്മളെ ഈ- ചെടികളും മരങ്ങളും അവരുടേത് ചെലതൊക്കെ വെട്ടി- കാടു പിടിച്ച് കെടക്കുന്ന അതൊക്കെ വെട്ടി നമ്മള് ഹരിതകർമ്മസേനെന്ന്- തൊഴിലുറപ്പിന്റെ ആൾക്കാരെ കാത്തിക്കാതെ നമ് നമ്മളെ നാടിന്റെ ചുറ്റപാടുള്ള അഴുക്കുകൾ- അത് വെട്ടി ഇതാക്ക കാട് കേറി കെടക്കണതൊക്കെ- നന്നാക്കി വൃത്തിയാക്കുക അതൊക്കെ നമ്മുക്ക് ചെയ്യാം വേറെ ആരെയും കാത്തിരി കൊറെയൊക്കെ നമ്മള് ശ്രദ്ധിക്കുക അല്ലേ എങ്ങനായാലും പോ റബ്ബറിന്റെതൊന്നും നമുക്കൊന്നും ചെയ്യാൻ ൻ പറ്റില്ല അതല്ല നമ്മള് ചുറ്റപാട് കെട്ടിക്കിടക്കുന്ന വെള്ളം കെ
ആഹ് ആഹ് കെട്ടി കിടക്കണ വെള്ളങ്ങളൊന്നും എന്താ എങ്ങനെ നിർ ത്താൻ അയക്കലില്ല ഓഹ്
നമ്മളത്-
കെ ശീലെ ശരിയാക്കും എവിടെങ്കിലും കെട്ടി കെടക്കണ വല്ലൊക്കെ ഒണ്ടോന്നൊക്കെ നോക്കിട്ട് അത് വൃത്തിയാക്കും പക്ഷെ ഈ ഡബ ഇണ്ടായോണ്ടേ ആഹ് അതിങ്ങനെ വെള്ളം ഇങ്ങനെ അയില് മു ട്ടെട്ട് പെരുകി അങ്ങനെ ഇണ്ടാവണതാണ്
അത് തന്നെ ആഹ് അതാണ് അത് ഭയങ്കര ബുദ്ധിമുട്ട ഇനിപ്പോ ഓരോരോ രോഗങ്ങൾ ഇനി വരും മഴ- രിച്ച് വരുന്നല്ല നല്ലോണം മഴ വരുമ്പോഴത്തേക്കും- ഇപ്പ അളിഞ്ഞുപോയ രോഗങ്ങളൊക്കെ തീരിച് വരും ഡെങ്കി ആയിട്ടും അതൊക്കൊയിട്ടും - അതൊക്കെ പിന്നെ നമ്മള് എന്തായാലും നമ്മള് സൂക്ഷിക്ക പ്പായിട്ടൊക്കെ
കഴിഞ്ഞ പ്രാവശ്യതെ അത്ര മായകള് ഇല്ലെന്നാ ഇപ്രാവശ്യല്ലേ
മഴ ആ ആയിട്ടില്ല മഴ നി ശരിക്കും പെയ്യാനെ ആവണല്ലള്ളോ കർക്കിട മാസംയൊക്കെ കഴുമ്പോഴേക്കൊക്കെ നല്ല മഴയായിരിക്കും
ഉം കഴിഞ കൊല്ലൊക്കെ പെരും മാഴെയും ദൂരം
അത് തന്നെ ദുരന്തങ്ങളാണ് പ്രാവശ്യം ദുരന്തങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ എല്ലാരും അതിനനുസരിച്ച് മാറി താമസിക്കും വേണം അ പിന്നെ ഇത് മഴ വരുന്നതും ദുരന്തങ്ങൾ ഉണ്ടാവുന്നും കാത്തിരിക്കാന്ന്- വെറുതെ ഈ വഴവക്കിനുള്ളവരും മലയര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ഏത്
ആഹ് അതിന്റെ മുന്നെ ആഹ് സുരക്ഷിതമായൊ ഒരു സ്ഥലത്തേക്ക് മാറാം
സു സിക്ക വേണം് പറഞ്ഞതനുസരിക്കും വേണം നമ്മുടെ സ്ഥലമാണോന്ന് പറഞ്ഞിട്ട് കാര്യല്ല അത് നഷ്ടപ്പെടുമ്പോ നഷ്ടപ്പെടുന്നേക്കാളും വല്ല നമ്മുടെ ജീവ അപ്പൊ നമ്മള് ജീവ
അതന്നെ ജീവൻ സുരക്ഷിതമാക്കിയിട്ട് പിന്നെ ബാക്കി ഇണ്ടെങ്കില് എടുക്കുക എന്നല്ലാതെ
നമ്മള് നമ്മള അതിനനുസരിച്ചിട്ട് ആണ് മാറി പൊ മാറി നിൽക്കുക. പിന്നെ നമ്മള് എ എല്ലാരും അത് ഒരാള് ന്നല്ല ഒരു പ്രദേശത്തുള്ളവര് അങ്ങനെ ചെയ്താൽ തന്നെ എല്ലാംണ്ടു പക എല്ലാം കൊണ്ട് വൃത്തിയാകും. പിന്നെമ്മ പറഞ്ഞിട്ട് കാര്യല്ല യ്യോ വേസ്റ്റ് കെട്ടി കിടക്ന്ന വെള്ളങ്ങളൊക്കെ റോട്ട കൂടെ ഒലിച്ചിറങ്ങി അതിൽന്ന് തന്നെ നമ്മളെ കാ കാല ക്കെ മള മക്കള് സ്കൂളട് വരുന്നതും അങ്ങനക്കെ രോഗങ്ങളും പടരും
രോഗങ്ങള് പടരാനൊന്നും സമയം വേണ്ട.
അതന്നെ എന്നാൽ അത് ഒഴുകി പോകൻ സ്ഥലം ഇല്ല എല്ലാ ബിൽഡിങ്ങും കാര്യങ്ങളും ഒന്ന് ഒഴുകി പോകാനും
പിന്നെ ഇപ്പ എല്ലാരും കട്ടൊക്കെപ്പത പതിച്ച് ഭൂമിയിലേക്ക് വള്ളം ഊർന്നു പോവാൻള്ള സ്ഥലല്ലല്ലോ
ഉംമ് വെള്ളം ഊർന്ന പോണില്ല അതിനെ കൊണ്ട് ആ വെള്ളം ങ്ങനെ പോവാണ് അങ്ങനെ അത് പോയിട്ടണെങ്കി നാല് പോവാം പോമ്പ സ്ഥലവല്ല കടലിലേക്ക് എത്താൻ പറയുമ്പോ പറ്റുന്നില്ല അവിടക്കെ അടച്ചു പൊട്ടി ഇരിക്കല്ലോ അപ്പൊ അതകൊണ്ട് പിന്നെ അത് അവിടെ കിടന്ന് വെള്ളം ചെയ്തായി മാറും പോളം അവിടെ വെള്ളം തടഞ്ഞിരിക്കും അവിടെ രോഗങ്ങ ആൻ അണുക്കൾ വരും പിന്നെ ഓരോ രോഗങ്ങള് വരും അങ്ങനെയായിട്ട് പോണം പേടിയാണ് എല്ലാം ഉമ് മഴക്കാലം കഴിഞ്ഞ കിട്ടണം. വേനക്കാലത്തേക്കണ നല്ല അല്ല മഴക്കാലത്തേ കാണല്ലേ വേനക്കാല ആ ചൂട് ട്ത്ത സമാധാന ണ്ടാവും ഉമ്